കേക്കണ്ല്ലേ ആഹ് ആഹ് ആഹ് പിന്നെന്താ ഏഹ് ഉറക്കൊക്കെ കഴിഞ്ഞോ?
ഹായ് എങ്ങനെയാ?
ഓഹോ ഒർക്കൊക്കെ കഴിഞ്ഞോന്ന് ഉച്ചൽക്കത്തെ ഒറങ്ങാറൊണ്ടോ ഉച്ചക്ക്?
ആഹ് ഉറങ്ങീലിന്ന് അത് ഇന്ന് ആക്കിട്ടില്ല.
ആ അതാല്ലേ. വീട് അടുത്തന്നെയാണോ?
ആഹ് കൊറച്ച് ആഹ് രണ്ട് കിലോമീറ്ററപ്പ്റം.
അതെല്ലേ. പോവാറൊണ്ടോ എടക്കെടക്ക്.
ആഹ് പോവലുണ്ടിപ്പോ. കുറച്ചായി പോയിട്ട് നി പിറന്നാക്കൊക്കെ പോയതാ.
അതെല്ലെ. വെക്കേഷനാമ്പോ പോവോ മക്കളായിട്ട്?
ആഹ്, പൊക്കൊണ്ട് പക്ഷേ മദ്രാസയുണ്ടാവുമ്പോളേകതിടാണ്.
പാ രണ്ടു ഗുണം സ്കൂളും മദ്രസേ ഒന്നിച്ച് പൂട്ടൂലല്ലേ?
ഇല്ല ഇല്ല. ഞമ്മെക്കെവെടെ മദ്ര സ്കൂളും കൂടി പൂ പൂട്ടികഴ്ഞ്ഞാ അതിന്റെ എക്‌സ്ട്രാ സമയം കൂടി മദ്രസെടും.
എടുക്കും. ആ അപ്പളാണ് നമ്മെക്ക് വിഷമാവണത്. ആഹ് ആഹ് അതന്നെ അതന്നെ. ആ, അപ്പൊ മോള്ടെ വീട്ടിലാരൊക്കേണ്ട്?
ഇന്റെ വീടില് ഉമ്മീ രണ്ടാങ്ങളാരും ഞാനും ആ കല്യാണം, ആ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് ഉപ്പ മരിച്ചിട്ട്പ്പോ മൂന്നുവർഷായി ആ വലിയപെരുന്നാക്കായിരുന്നു,
ഞാനങ്ങനെ വീട്ടിലൊന്നും പോവാ ഉമ്മേം ഉപ്പേം മരിച്ചിട്ട് പതിനേഴ് വർഷായി
അതെ, അ
ആ, ആ, എന്റെ മൂന്ന്, എൻ്റെ ഒരു ജേഷ്ഠത്തീണ്ട് പിന്നെ, എൻ്റൊപ്പം ഇരട്ടയാണ്
അഹ്‌
ആഹ് പിന്നെ അത് ഗൾഫിലാണ് ഉം ‌ അത് പെണ്ണാണ് ഞങ്ങ മൂന്നു പെണ്ണും ഒരാണുവാണ്
ആഹ് നേരിട്ടറീണത്?
ഓക്
ഇങ്ങ കൂടുളളാളാ നേരിട്ടറീണത്
എന്റെ കൂടെള്ള ആളാണ് എരട്ട, ബാക്കി ഇല്ല, എന്റെ കൂടെള്ളത് പെണ്ണാണ്, എരട്ട. പിന്നെ, ഒരു ഇക്കയ്ണ്ട് പിന്നെ ഒരുത്തിണ്ട് ആഹ് പിന്നെ ഉം ന്ന എല്ലാരുടേം കല്യാണം കഴിഞ്ഞാണ്, എല്ലാരും ഓരോരോ സൽത്താണ് ആ, ആഹ്, കൂടലൊക്കെണ്ട് ആ ഇപ്പ അ എന്റെ കൂടെഉള്ള ആള് എരട്ടാന്ന് പറഞ്ഞാ അത് ഗൾഫിലാണ് അബുദാബി
ആഹ് ഓലെ
വരൂമ്പൊക്കെ, ആ ക്കളൊക്കെവിടെ പഠിക്കാണ് ഇപ്പൊ നാട്ടില്, ഇക്കൊല്ലം ആക്കി ആ, ആ, അവരും ഓരും ഇളയ കുട്ടിം കൂടെണ്ട് അതിന് മൂന്ന് കുട്ടിള്ണ്ട്
ആഹ്, അപ്പൊ ഈ കുട്ടികളെ ആര
അത് അവര് ഹോസ്റ്റലില് നിക്കയാണ്
ആഹ്
ആ, അപ്പൊ ഇങ്ങനെ അവരെ വീട്ടിലും അനിയത്തീം മക്കളും മാത്രോള്ളു, അപ്പൊ അവര് വെക്കേഷനാവുമ്പോ നേരെ ഗൾഫി
പിന്നെ വേറെന്താ വിശേഷങ്ങളൊക്കെ
എവിടെയാ അബുദാബീലള്ളത്?
ആ അബുദാബിലള്ളത് ഇവ്വടേ ത്രിപുരയാറാണ് നാട്
ആഹ്
ആ, പിന്നെ തൃപ്രയാറൊക്കെ സ്ഥലങ്ങളൊക്കെ അറിയൊ
ഇല്ല, അങ്ങടൊന്നും വല്ലാണ്ടറീല
നിങ്ങവക്ക് വടക്കോട്ടായിരിക്കും, ല്ലേ?
ആ ആ, ഇപ്പ ചോർന്നില്ലേ
ആ, ഇല്ല ഇല്ല, പക്ഷെ ഇപ്പൊ ഇത്തിരി ഇരുണ്ട് വരണുണ്ട്, ഇത്ര നേ ഒരു നേരിയ തെളിച്ചം പോലെ ആരുന്ന്
അത്
ഇനി രാത്രിയാ പെയ്യുള്ളൂ, പകലിങ്ങനെ പെയ്യൂല ആ, രാത്രി നല്ലോ
പേടിയാണ് ഈ വെള്ളത്തിന്റെൊക്കെ പ്രശ്നായിഴിഞ്ഞാ ഇപ്പോ ഓരോ ദുരന്തങ്ങൾ ക
ആ അതന്നെ അതതന്നെ നിങ്ങക്ക് കുടിക്കാൻ വെള്ളമൊക്കെ എങ്ങനെയാണ് പൈപ്പ് വെള്ളാണ് അല്ലെങ്കില് സാദാ കണറുണ്ടല്ലേ മുക്ക് അതെല്ലേ നല്ല വെള്ളമാണ് ക കിണറ്റിലിത്തെ
ആ അത് നല്ലതാണ് നമ്മള്
അതെല്ലെ ആ അത അതന്നെ അതന്നെ മറ്റേ നമ്മ ഫിൽട്ടർ താത്തി എടുക്കൂല അത് ചോവല്ല ആ
അതും ഉണ്ട് ഇവിടെ രണ്ടും ഉണ്ട് പക്ഷെ ഞങ്ങള് കിണറ്റത്തതാ ഉപയോഗിക്കാറ് ഉം അതൊരു മെയ് മാസംക്കെ ആവുമ്പോ ലാസ്റ്റക്ക ആകുമ്പോ കുറച്ച് വറ്റുവല്ലേ നമ്മുക്ക് കിണറില് വെയിലോണ്ട് അപ്പൊ പിന്നെ ഇത് പുറത്തക്കൊക്കെ കഴിചി നനക്കാനൊക്കെ അങ്ങനെ ഉപയോഗിക്കും ഉ ഉം മറ്റേത് എല്ലാത്തിനും ഫുള്ളും ഭക്ഷണത്തിനും കാര്യ ക്ക് ഞമ്മള് കിണർ വെള്ളംതന്നെ
കിണർ വെള്ളമാണ് ആ അതെ ഏറ്റവും നല്ല വെള്ളാണ് അത് ആ പിന്നെ അതെല്ലെ ആ ആ നങ്ങക്ക് ഇങ്ങനെ പാടം ഒന്നുമല്ല നങ്ങല്ലേ ഈ ഞമ്മ ഞാൻ പറഞ്ഞല്ലേ തീരദേശ ഇതട അപ്പ നക്ക് ചെമ്മീൻ കെട്ടാണ് കുറെ ചെമ്മീൻ കെട്ട് ഉള്ള സ്ഥലങ്ങളാണ് ചെമ്മീ പാടം കണ്ടിട്ടുണ്ടോ ഫുൾ വെള്ളം മഴ ഇല്ല അത് ചെമ്മീൻ കെട്ടൊക്കെ ചെയ്യണത് ഒക്ടോബർ മാസം തൊട്ടാണ് ആ അതില് ഇപ്പൊ വെള്ളം ഉണ്ടാവും അപ്പ എന്നിട്ട് അത് ഏപ്രിൽ മാസം വരെയും ആ ഒരു വളർത്തു അതിനെ ചെമ്മീനും മീനും ഒക്കെ ഉണ്ടാവും അയില് അപ്പൊ നല്ല രസമാണ് പാടം കാണാൻ ഇങ്ങനെ ഫുള്ള് വെള്ളം ആയിട്ടേ
ഉം ഉം
ആ നല്ല ഭംഗിയാണ് നമ്മ ബീച്ചിൽ പോണ വഴിക്കി കടൽ കടലിന്റെ അടുത്ത് പോണ വഴിക്കി ദ അങ്ങോട് അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ പാടം ആണ് ചെമ്മീൻ
ആ ആ ചെമ്മീ മാത്രായി
ആ ചെമ്മീന് ഒണ്ട് മീനുണ്ട് പുഴമീനൊക്കെ
ആ എല്ലാ മീനാളും ഉണ്ടാവും
ആ അതന്നെ അതന്നെ പിന്നെ ഇന്നത്തെ
അങ്ങനെ അങ്ങനെ കൊറേ ഉണ്ടാവും കിട്ടിയായിരിക്കൂല്ലല്
ആ കിട്ടരിക്കും ആ നക്ക് ഉണ്ട് ചെമ്മീൻ കെട്ടക്കെ പക്ഷെ ഞങ്ങത് വേറെ ആക്ക് വാടകക്ക് കൊടുക്കണാണ് ചെയ്യാൻ കൊടുക്കാന് ആ അപ്പൊ അവ എന്നെ ങ്കിലും പിടിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും കൊണ്ടു തരും ആ പിടി ചെറുതും കിട്ടും വലുതും കിട്ടും
ആ അത് ന്നട്ട് എന്താ ചെയ്യ നമ്മള് വിക്കയേ പൊറത്തേക്ക്
പുറത്തേക്ക് വിക്കും പിന്നെ പുറത്തേക്ക് അവര് എക്സ്പോ ഇത് പുറത്തേക്ക് വിടും പുറം രാജ്യങ്ങളിലൊക്കെ വിടും അവര് ഉം
നമ്മുള് ഗൾഫിനിന്നൊക്കെ കിട്ടുമ്പോ കാണാലോ വല്ല്യയ ചെമ്മീനായിരിക്കുവല്ലോ
ചെറിയ ചെമ്മീൻണ്ടാവും അനെ തെ ള്ളി ചെമ്മീന്നാ അതൊ ട്ട് വലിയ ചെമീൻ വരെ ഇണ്ട് ഉം ഉം
ആ ആ നമ്മള് ഇബടെ ചെറിയ ചെമ്മീനല്ലേ നമ്മക്ക് അധികം ഇവിടെക്കെ കറി കിട്ട മറ്റേത് നമ്മള് ഗൾഫിൽ നിന്നൊക്കെ നോക്കുമ്പോ വലിയ ചെമ്മീനാണല്ലോ ഇണ്ടാവുക
പിന്നെ ഞണ്ടൊക്കെ ഇണ്ടാവും വലിയ ഞണ്ടല്ലേ ആ അതൊക്കെ പുറ ത്താകും പുറത്തു പോയി വിൽക്കുള്ളൂ അവര്
ആ അതൊന്നും നമുക്ക് കിട്ടലണ്ടാവൂല
ആ അതന്നെ അത തന്നെ അതിനൊക്കെ ഭയങ്കര വിലയ ആയിരത്തി ഇരുന്നൂറ ആയിരത്തി മുന്നൂറൊക്കെ വിലയണന്ന് ഞണ്ടീനൊക്കെ ഉം ആ അത്ര ഇണ്ട് ഉ അങ്ങനെ ഇവിടെ പാ ഞങ്ങളുടെ കിഴക്കും പ്രദേശല്ലല്ലേ എന്ന ഇത് മട കടൽ തീരതൊള്ള ഇങ്ങനെ പാ ഇങ്ങനെ പാടന്നുല്ല ആഹ പിന്നെ എന്താ വൈകിട്ടേക്കെ മക്കള് വരുമ്പോ എന്ത ഇണ്ടാക്കിക്കണ്
ഒന്നും ഇ ണ്ടാക്കിട്ട ഒന്നല്ല ഓര് ചിലപ്പോ വന്ന അധികം ഒരു ചോറ കൊടുക്കല് ഉ എന്നാ പിന്നെ ഓൽക്കുന്ന തന്നെ വയറുംന്ന് നിറയും മറ്റേത് നമ്മൾ ചായയും കടി എണ്ണക്കാടി ഒക്കെ ആയി കഴിഞ്ഞാല് പിന്നെ പെട്ടെന്ന് താവൂലെ പിന്നെ ഉച്ചക്ക് കഴിക്കണതല്ല പി ചോറ് തന്നെ കൊടുക്കും
അതെ തന്നെ പിന്നെ അത് കൊടുത്ത കഴിഞ്ഞാലും പിന്നെയ വിശിക്കണംന്ന് പറഞ്ഞി
ആഹ അതാണേ പിന്നെ അല്ലെങ്കി എന്താറിയ പഠിപ്പിച്ചാന ഇരിക്കുമ്പോളക്കര ഓൽ ക്ക് വേഷ ക്ക് അപ്പൊ പിന്നെ ചോറാണ് കൊടുത്ത കഴിഞ്ഞ പിന്നെ അങ്ങനെ പ്രശ്നം വല്ലാതന്ന പറയിലല്ലോ
ആഹ അതന്നെ അതന്നെ പ്പം മക്കളെ പഠിപ്പിക്കാന ഇ തോരാ വൈകീട്ടൊക്കെ
ആ ആ ഒരു ആ രാത്രി മഗ്‌രിബ് കഴിഞ്ഞാൽ ഇരിക്കും
ആയിരിക്കൂല്ലേ ആ
അല്ലാതെ ഓലി ഇരികൂലെ നമ്മള ഒപ്പം ഇരിക്കാതെ
ആഹ നമ്മള് അതോ കൊറ പഠിപ്പിച്ചിട്ടുണ്ട് ഭയങ്കര ടെൻഷനാണ് സ്കൂളിൽന്ന് വന്നിട്ടിണ്ടെ ങ്ക പഠിപ്പിക്കാൻ വേണ്ടിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തനെ നമുക്ക് തന്നെ ഒരു ആന്തലാണ് നമ്മ എങ്ങനെ പഠിപ്പിക്കും എന്നുള്ള രീതിയിലൊക്കെ ഉ ഇപ്പൊ അതൊക്കെ കഴിഞ് മക്കളൊക്കെ വല ണ്ടായല്ല അപ്പ അവ ഇല്ല പണ്ടൊക്കെ ഭയങ്കര ഇതായിരുന്നു സ്കൂളിൽന്ന് വന്നാ ഡയറി നോക്കലും അതും ഇതൊക്കെ ഇതായിരുന്നു
ആഹ
ഉം അവിടെ സ്കൂളിലൊക്കെ എങ്ങനെയാണ് പഠിത്തൊക്കെ നന്നായി
ആ ഉണ്ട് കൊഴപ്പൊന്നുമല്ല അപ മ്മക്ക് വർക്ക് കുട്ടികളെക്കാൾ വർക്ക് ഞമ്മക്കാ വരും ഓരോ ഓരോ ദിവസം ഓരോരുവർക്ക് ഇന്ന് ഇപ്പോ ലഹരി ദിനത്തിന് വേണ്ടി പോസ്റ്റർ ഒരാള് ഉണ്ടാക്കുക പിന്നെ ഓരോ ക്രാഫ്റ്റ് വർക്ക ആൾ എന്നും വർക്ക് അല്ലേ
ആഹ അതെന്നെ ഞങ്ങക്ക് ഇപ്പളും ഓർമ്മണ്ട് അതെന്നെ അത തന്നെ അന്നിട്ട് പിന്നെ പി ടി എ മീറ്റിംഗ ഉണ്ടകുമ്പോ ഒരു കുറെ രക്ഷിതാക്കൾ പറയും നങ്ങക്ക് ഇങ്ങനെ വർക്കൊന്നും തരാല്ലേ ഞങ്ങക്കാണ് ടെൻഷൻ കൂടുതൽ പിന്നെ കൊറേ ഇലകൾ ശേഖരിക്കണം പിന്നെ അത് ശേഖരിക്കണം
ചെയ്ത് വരുമ്പോ പിന്നെ ഒരു കുട്ടി ചെയ്തിട്ടില്ല പിന്നെ മോൾ ക്കതിയാടല്ലേ ചില പരസ്പരം അപ്പൊ പിന്നെ നമ്മള് എല്ലാരും രക്ഷിതാക്കും ചെയ്ത കൊടുക്കയും ചെയ്യും ഇന്നിപ്പോ പോസ്റ്റർ വേണമെന്ന് പോസ്റ്റർ ആ ഇന്ന ഇപ്പോ പോസ്റ്റർ വേണമെന്ന് പറഞ്ഞ് കാരണം അത് ഉണ്ടാക്കി കൊണ്ടേ കൊടുത്തി പിന്നെ അതേമാതിരിക്ക് മുട്ടന്റെ ക്രാഫ്റ്റ് വർക്ക് മുട്ട തോട് ഉണ്ടാക്കാൻ ആണ് ക്രാഫ്റ്റ് വർക്ക് അപ്പൊ അതൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കൊണ്ട് പോയി അപ്പൊ എല്ലാ കുട്ടിക ഇത് ഉണ്ടാക്കി നമ്മള് കൊടുത്തിട്ടില്ലെങ്കിലും എല്ലാ കുട്ടികളും ഇങ്ങനെ പിടിച്ചിങ്ങ ഫോട്ടോ എടുത്ത് ഗ്രൂപ്പില ഇടും ചെയ്യൂലെ അപ്പൊ നമ്മൾ ഉണ്ടാക്കാത്ത നമ്മളെ ഈ കുട്ടികളെ മാത്രം മാറ്റി നിർത്തിങ്ങാണ്ട അപ്പൊ പിന്നെ നമുക്കൊരു ഗതികേട് അല്ലേ പിന്നെ കുട്ടികൾ അതാണ് ഓർക്കും അതൊരു സങ്കടം ആയി കാണും ചെയ്തോക്ക ആദ്യംൊന്നും ഇപ്പ അങ്ങനെ ഇണ്ടായില്ലല്ലോ എപ്പോളലി ഇപ്പ ഇങ്ങനെ ഓരോ
ആഹ ഞാന് സ് അന്ന് ഞാൻ ഇതൊന്നും വാട്സആപ്പ് ഇതൊന്നും ഉണ്ടായില്ല എന്നാലും ദിവസവും ഉം അതന്നെ ഉം കൊറോണ സമയത്ത് എന്റെ മക്കള് എട്ടിലും പത്തിലും ആയിരുന്നു ഓഫ് വേഗം അങ്ങനെയാണ് മക്കൾക്ക് മൊബൈൽ മേടിച്ചു കൊടുത്തത് അതാണ് പ്രശ്നമായത് ഉം അത് തന്നെ
പിന്നെടി അത് അത് ഓർക്കും തന്നെ അതില്ലാതെ കഴിയൂല
അതെന്നെ പിന്നെ വാശി വാശിയായി രണ്ടു പേർക്ക് ഒന്നിച്ച് ഒരു ഫോണില് ചെയ്യാൻ പറ്റൂലല്ലോ
ഇല്ല അത് രണ്ടാൾക്കും രണ്ടെണ്ണം വേണം പിന്നെ അതുപോലെ തന്നെ അന്ന് സ്കൂളിന്നും തന്നെ അര ഫോണില്ലാതെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കും തന്നെ സ്കൂളിന്ന്
ആഹ ആ ആഹ അതന്നെ ഇപ്പൊ അവര് ടീച്ചർമാർ തന്നെ ഓരോര ഇത് പി ഡി എഫ് അയച്ചുതരും ഇന്നത് ചെയ്യണം ചെയ്യാന് ആ ക്ലാസ്സിൽ ഒന്നും പഠിപ്പിക്കേയില്ല
ഇല്ല ഒക്കെ വീട്ടിന്നാണ് ഒക്കെ രക്ഷിതാക്കൾകിട്ട് പണിയാ
അതെ അതെ നമ്മൾ ഫീസ് കൊടുക്കും അതന്നെ ആഹ
പിന്നെന്താ വിശേഷങ്ങളൊക്കെ ആഹ ആഹ ശരി എന്നാ